അ
ഹലോ
ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷം ചപ്പാത്തി ചുടുന്നു
ആഹ് അതെയോ ചപ്പാത്തി ഉണ്ടാക്കിയോ ചേട്ടന് മാത്രം പോര ചപ്പാത്തി ഉം ആഹ് ആഹ് അപ്പൊ എല്ലാ ദിവസം ഉണ്ടാക്കുവോ ഒരാക്ക് വേണ്ടി അതോ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കോ
ഇല്ല ചപ്പാത്തി വാങ്ങിയത് പാക്കറ്റ്
ആഹ് ആ ആ പാക്കറ്റ് ചപ്പാത്തി മേടിക്ക്ണത് ആ ആഹ് അതാവുമ്പോ എളുപ്പുണ്ടല്ലേ
ആ അതെ അതിന് സോയാബീൻ കറി യാക്കി
ആ സോയാബീൻ ഇഷ്ടാണോ കറി
ആഹ് ഇവിടെ ചപ്പാത്തിക്ക് കഴിക്കാൻ
ഉം ഉം
ഉം
ചോറിനെപ്പം മീൻകറിയാ
ആഹ് ചോറിന്റെ കൂടെ പുളിശ്ശേരി ഉണ്ട് പിന്നെ മീനുണ്ട്
ഉം ഉം
പിന്നെ പച്ചക്കറി ആണോ ഇല്ല അവര് ഉറങ്ങി നേരത്തെ അത് ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി കൊടുത്ത് ഗോതമ്പ് നുറുക്ക് ഗോതമ്പോണ്ടേ
ഉം ഉം
അപ്പൊ അത് കുടിച്ചിട്ട് ഉറങ്ങി ഇനി ഇപ്പോ എഴുന്നേറ്റാല് ചോറ് കൊടുക്കണം
ആഹ് ഇനിയിപ്പോ എഴുന്നേറ്റാ അപൊറങ്ങോ പിന്നെ കിടന്ന് നേരത്തെ
ഇനിയിപ്പോ എഴുന്നേറ്റാ ഉറങ്ങൂല്ലാ നമ്മൾ നോക്കിയിരിക്കണം
ഉം ഉറങ്ങുലെ താം നേരത്തെയ്ന്നേറ്റ് പിന്നെ രാത്രി താമസിച്ചല്ലേ പിന്നെ കിടകൊള്ളു അല്ലാ അപ്പൊ ഈ സമയത്ത് എന്നും ഉറങ്ങോ അവര്
ഇല്ല ചില സമയത്ത് ചില സമയത്ത് മഴയൊക്കെയല്ലേ ഇപ്പം അതുകൊണ്ടിങ്ങനെ ഉറങ്ങുന്നത്
തണുപ്പൊക്കെ ആയതുകൊണ്ട് ആ ഇന്ന് ക്ലാസുല്ലായിരുന്നില്ല ലെ
ഇല്ല ക്ലാസുല്ല
ആഹ് ഉം
പച്ചക്കറി ഒക്കെ നടൽ ഉണ്ടോ വീട്ടിൽ
പച്ചക്കറി നടലില്ല കുറ മുളക് തക്കാളി അങ്ങനെ ക്കെണ്ട് അല്ലാതെ അങ്ങനെ വേറെ പച്ചക്കറികളൊന്നും പരില് കാണുമ്പോൾ ഒരാൾത് കാണുമ്പോ ഇഷ്ടമാണ് പക്ഷെ ഒന്നും ഇതുവരും ചെയ്യാൻ പറ്റിയിട്ടില്ല
ആണല്ലേ
ഉം ചീരയൊക്കെ ചീരയക്കെ ഇങ്ങനെ പാഗ്യംണ്ടാവും പിന്നെ ആ തക്കാളി വച്ചിട്ടുണ്ട് പിന്നെ വേറെൊന്നുംല്ല വേറെ അങ്ങനെ ഇവർ ക്ക് പച്ചക്കറി ഒന്നും വലിയ അത്ര ഇഷ്ടല്ലാത്തോണ്ട് എന്നാലും എനിക്ക് ഉണ്ടാക്കി കൊടുക്ക്ണേ ഇഷ്ട്ടാ അപ്പൊ ഞാൻ വേസ്റ്റ് എറിയുന്ന സ്ഥലത്ത് ഒരു തവണ ഇങ്ങനെ വേസ്റ്റ് കഞ്ഞപ്പോ അതില ഒരു കും ഇത് കുമ്പളങ്ങിയല്ല ചരക്ക പോലത്തെ ഒരു സാധനം കയറി തന്നയ് ക്യാ ന്ന്ട്ട് അതിലത് ണ്ടായി അപ്പ എനിക്ക് അത് പിന്നെ എക്ക് ഭയങ്കര ഇഷ്ടയിണ്ടാവണത് നമ്മുടെ വീട്ടില ഒരു സാധനം ഉണ്ടാവുമ്പോ നമ്മള് ഇഷ്ട അല്ലെങ്കിലും ഇങ്ങനെ ഉണ്ടായി ക്കിടക്ക്ണ കാണാൻ നല്ല ചേലല്ലേ
ആഹ് അതന്നെ
ഉം എന്തൊക്കെ ഇതിൽ നടലൊക്കെ ഉണ്ടോ
ആ അവിടെ വീട്ടില് അച്ഛൻ അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് ചേമ്പ് ചേന മഞ്ഞള് ഇഞ്ചി
ഉം അതക്കെണ്ടല്ലേ ആഹ്
ആഹ് അതൊക്കെ ചെയ്യും
ആ അവിടെ പത്ത് പതിനഞ്ച് സെന്റ് സ്ഥലംണ്ട് അതില് ഞങ്ങളെ വീടും കഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥല ത്ത്നടും ആ പിന്നെ കപ്പ ചേമ്പ് ചേന
ആഹ് ആഹ്
അങ്ങനെയുള്ളതൊക്കെ ണ്ട് മധുര
വീട്ടിലെ ആവശ്യത്തിന് മാത്രം
ആഹ് വീട്ടിലുള്ള ആവശ്യത്തിന് മാത്രം
ആഹ് ആഹ്
പിന്നെ പച്ചക്കറി അതുകൂടാതെ എന്താ പറയാ തക്കാളി വെണ്ടക്ക വഴുതിനങ്ങ
അതക്കെണ്ട്
പയറ് കോവക്ക അതൊക്കെണ്ട് അത്യാവിശ്യം നമുക്ക് കറി വെക്കാനുള്ളതൊക്കെ ണ്ട് പിന്നെ അതില് ക്യാരറ്റ് വന്ന് കിഴങ്ങും മാത്ര നമ്മള് വാങ്ങിക്കേണ്ടതള്ളൂ ബാക്കിയൊക്കെ ക്കെ ഏകദേശംക്കെ ണ്ട്
അതെ ആ അപ്പൊ അതിന്റെ കൂടെ ഒരാൾ നൽക്കുവാണെങ്കിൽ നമുക്ക് എല്ലാം നടക്കല്ലോ അപ്പൊ അച്ഛന് അതിനായിട്ട് അച്ഛൻ കൃഷിക്കാരനാണോ
ആഹ് അച്ഛനി ഇപ്പൊ പണിക്കൊന്നും പോന്നില്ല അപ്പൊ കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ പറമ്പില അത്യാവശ്യം നടലും പിടിക്കലും ഒക്കൊയിട്ട് അങ്ങനെ പോകുന്നു
ഒരാൾ അതിന്റെ പുറകെ നടക്കുണെങ്കി നമുക്ക് കുഴപ്പമില്ല ഇപ്പ എല്ലാം കൂടെ വുമ്പം അയിന്റെ ടെ ചെയ്യാ നമുക്ക് പാടാ
ആഹ് അതെ ന്നു
ഉം അച്ഛനൊക്കെആവുമ്പോ സമയം പോകും ഒരു ഇതു ആവൂലോ
ആഹ് അച്ഛനിപ്പം പണിക്കൊന്നും പോവാനില്ല കൊറച്ച് പ്രായൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുന്ന അപ്പൊ പിന്നെ ഇതെല്ലാം കൊറച്ച് കൊറച്ച് ചെയ്യും
ആഹ്
അങ്ങന
അപ്പൊ കുഴപ്പല്ല അപ്പൊ ഒരാൾ നോക്കാനിട്ട് പ്പം പിന്നെഎനിക്കൊക്ക ആവുമ്പോ ഞാൻ തന്നെ നോക്കണ്ട വേറെ ആരുംങ്ങനെ നോ കൊന്നുല്ല്യ ഞാൻ തന്നെ നോക്കണ്ടേ ഇ എല്ലാം കൂടി നടക്കൂല്ല ഇന്ന് ഇന്ന ഇപ്പ നമ്മള് കണ്ട സധനം നാളെ എൽപ്പ ഇയാള അവിടെ കാണൂല്ല കാരണം നമ്മള് തന്നെയല്ല നമ്മൾ എല്ലാ അതുപോലെ ചെയ്തു കൊടുക്കണം
ആഹ് പിന്നെ എന്താന്ന് വെച്ചാണ്ടല്ലോ നമുക്ക് ഇവിടെ ടെറ സിന്റെ മേലയിലാണെങ്കിലും പച്ചക്കറി ല്ലാം കവറില് ഗ്രോ ബാഗിലാക്കി വയ്ക്കാം ഇതിപ്പോ നമ്മള് നൽത്തന്നെ നട്ന്നോണ്ടേ ഈ പന്നി ആഹ് പന്നി വെരുക് ഇതൊക്കെ വന്നു കഴിഞ്ഞ വല്ലാത്ത ബുദ്ധിമുട്ടാ
ആഹ് അത് ശരിയാ നമ്മുക്ക് ഗ്രോ ബാഗിലൊക്കെയാണെ സുഖാ കഴിഞ് ഗ്രോ ഭാ ഗു വെച്ച് മണ്ണൊക്കെ വേണ്ടയിപ്പം നിറയ്ക്കാൻ
ആഹ് മണ്ണക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കീട്ട് വെക്കയാണെങ്കി പിന്നെ കൊഴപ്പല്ലല്ലോ ഇത് നലത്ത് തന്നെ നടുമ്പോ എന്താണ് ന്ന് ഇത് ഇങ്ങനെ പന്നിയോ അത് ഇതൊക്കെ വരുമ്പോ ആ ഒരു ബുദ്ധിമു ട്ടാണ് പിന്നെ മഞ്ഞൾ ഇഞ്ചി ഇള്ളത് കൊണ്ട് വലുതായിട്ട് അങ്ങ് അങ്ങനെ ബാധിക്കുന്നില്ല
ആഹ് അത്ണ്ടെങ്കി പന്നികൾ വരില്ലേ
ഇല്ല മഞ്ഞൾ ഇഞ്ചിയൊന്നും പന്നികള് തട്ടൂല്ല ക
ആഹ്എനിക്കിടെ മഞ്ഞളുണ്ട് കേട്ടോ മഞ്ഞളും ഞാൻ നട്ടിട്ടുണ്ട് പക്ഷെ ങ്ങനെ പൊടിപ്പിക്കാൻ മാത്ര ഒന്നുല്ല ന്നാലും പിള്ളേർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കഷ്ണം എനിക്ക് ഒരാള് ങ്ങ് തന്നപ്പോ ഞാൻ നട്ടതാ പക്ഷെ പ്പം ഒത്തിരി ണ്ട് അത് ഓരോ വർഷം ഇങ്ങനെ പറി ച്ച് പറി ച്ച് കൊറെേ ഇങ്ങനെ തൈകളുണ്ട് അപ്പൊ ഞാനിപ്പ പറിക്കുമ്പോ
ഒരു വർഷത്തേക്ക് പൊടിപ്പിച്ച് വെച്ച കഴിഞ്ഞാല് മതിയാവും നമ്മക്കത്
ആഹ്ആഹ് ഇതെനിക്ക് പൊഠിപ്പിക്കാനൊന്നുമല്ല ഞാൻ പിള്ളേർക്ക് തേക്കാൻ വേണ്ടി മഞ്ഞള് പച്ചക്ക് അരിഞ്ഞുണക്കി പൊടിച്ചു വെയ്ക്കും പിള്ളേർക്ക് തേയ്ക്കാൻ വേണ്ടി അല്ലാതെ വീട്ട അ ഒന്നും എടുക്കാനൊന്നുമല്ല എനിക്ക് പിന്നെ ആറ് സെന്റ് സ്ഥലംള്ളു. അഞ്ച് അഞ്ചര ആറ് സെന്റ് സ്ഥലംള്ളു അതില് പിന്നെ ഇപ്പ്ടി വീടാ പിന്നെ മുൻവശം മാത്രൊ ഇച്ചരി സ്ഥലഒള്ളൂ
ആഹ്
ഉം അപ്പ എനിക്കൊന്നും നടാന് വല്ല്യ കാര്യായിട്ട് നടാനൊന്നും പറ്റൂല ന്നാലും ചെറിയ ചെറിയ എന്തെങ്കിലുക്കെ വയ്ക്കാന്നല്ലാതെ
ആഹ് ഒരു കണക്കിനിയിപ്പന്താ പറയാ മായ ഇല്ലാത്ത പച്ചക്കറി കിട്ടും പിള്ളേർക്ക് കൊടുക്കാനൊക്കെ
കുമ്പളങ്ങ മത്തനൊക്കെ മക്കൾ കൊടുക്കാൻ
നല്ലതാ നമ്മള് ക്കെല്ലാം പൈസടുത്ത് വേടിക്കാം എല്ലാം പച്ചമുളക് ഇഞ്ചി എല്ലാം ങ്ങള് വേ ടിക്കാ ഒന്ന് നമ്മക്ക പിന്നെ നമക്ക് ക്ക് പിന്നെ ഉണ്ട് മുരിങ്ങ മുരിങ്യാക്കോൽ ഇഷ്ടം പോലെയണ്ട് ഞങ്ങക്ക് ഒരു മുരിങ്ങയല് നർച്ചും കോല്ടാ സമയാവുമ്പ മുരിങ്ങയലാ മുരിങ്ങിയക്കോല് മുരിങ്ങിയല
ആ അത്പ്പോ എല്ലാ സമയത്തും കായ്ക്കുന്നതാണല്ലോ എല്ലാ സമയത്തും കായ്ക്കല്ലെ അത്
എല്ലാ സമയത്തും കായ്ക്കൂല ന്നാലും നമുക്ക് മുരിങ്ങ ഇല്ലാത്ത സമയത്തും എല എല എടുക്കാലോ അതിന്റെ എല നല്ല നല്ല സാധനല്ലേ പിള്ളേർക്കൊന്നും വല്ല്യ ഇഷ്ടല്ല ന്നാലും അ കുറച്ചൊക്കെ കഴിക്കും
ഒരു വർഷത്തില് രണ്ട് മൂന്ന് തവണ കായ്ക്കുന്ന ഇതൊക്കെ ഇണ്ടല്ലോ
ആഹ് ആഹ് ഇത് ഇത് പക്ഷെ വല്ലാ ഇതെങ്കിലും കായ് ക്യോന്നൂല്ല പക്ഷെ കായ്ക്കുനറച്ചും കായ്ക്യും പിന്നെ ന മുരിങ്ങ ഒരു കൊരുള് ഒത്തിരി അങ്ങനെ നമ്മള് ഒലത്താനൊന്നും എടുക്ക്ണില്ല തോരൻ വെക്കിങ്കില് കാര്യം ഇവിടെ ആറ്ക്ക്ണൊ അതിഷ് ച്ചൊന്നുല്ല പക്ഷെ ഞാൻ മുരിങ്ങിയടെ എല ഒലത്താറുണ്ട് മിക്ക മ്യാ മാസ് ത്തില് രണ്ട് മൂന്നു പ്രവിശം മുരിങ്ങിയടല ഒലത്തും ഉം ആ ചക്കക്കുരു ഇട്ടിട്ട് ആ ഇതിമ്മന്ന് മുരി ങ്ങല നന്നാക്കിടുക്കാന്നന്നെ ഒരു പണിയാ എന്നാലും ഞാനത് എടുക്കാറുണ്ട് എനിക്ക്ഷ്ടാ മുരിങ്ങിയല തിന്ന് ക്കൂട്ടിൻക് ചോറ്ങ്ങ്ണ് നല്ലതാല്ലെ പിന്നെ ഭയങ്കര നല്ലതാന്ന് പറഞ്ഞെക്കാ പാട കണ്ണിനു വെല്ല
ആഹ് മുരിങ്ങയില കണ്ണിന് കാഴ്ച ശക്തിക്ക് നല്ലതാന്ന കേ
ഉം അപ്പൊ ഞാൻ മുരിങ്ങില കുറേം പിന്നെ ഇവിടെ ഇക്കാക്ക് മറ്റ പ്രഷറൊക്കെണ്ട് അപ്പ അതിനൊക്കെ നല്ലതാ മുരിങ്ങയല ഇപ്പ ഞാൻ അങ്ങനെ മുരിങ്ങയല വെ കഴിക്കാ അത് ഞങ്ങക്ക് കുറേണ്ട് ഉം മുരിങ്ങ ഞങ്ങടെ ഇവിടെ പരിസരത്തൊക്കെ എല്ലാർക്കും മുരിങ്ങയണ്ട് മുരിങ്ങെ മുരിങ്ങെ മുരിങ്ങെ കോലും ഒക്കെയുണ്ട്.
ആഹ്
പിന്നെ കപ്പങ്ങ എന്തൂരം നട്ടിട്ടും കപ്പങ്ങ വളർത്ത്ണനിക്ക് ഭയങ്കര ഇഷ്ട കപ്പങ്ങല ത്തണ് ഭയങ്കര ഇഷ്ട കപ്പങ്ങ പഴോ ഇഷ്ട പക്ഷെ നമ്മള് മേടിക്ക്ണ കപ്പങ്ങക്ക് ഒരു മധുരൊന്നുല്ല
ഇല്ല ഇല്ല
ആഹ് അപ്പ ഞാന് മുരി കപ്പങ്ങ നട്ടാലും ഒരു മെനേ ഉണ്ടാവൂല്ല കപ്പങ്ങ പ കഴി ക്യാന്നോർത്ത് ഒരു ഒന്നും നന്നായിട്ട് വരൂല
ആഹ് കപ്പങ്ങ നല്ലതാണല്ലോ? വറവ് ഉപ്പേരി ഇണ്ടാക്കാനും നല്ലതാണ് അതുപോലെ ഒലം
അഴുപ്പിക്കാൻ ആഹ് എല്ലാത്തിനും നല്ല പക്ഷെ ഞാന് കപ്പങ്ങ നല്ല ശേലിനൊക്കെ പൊങ്ങി ഒയാണ് ഇന്നാളിപ്പോ ഇവിടെ ഒരു നല്ല ഭംഗി ക്ക് നല്ല വണ്ണക്കെ വെച്ച് വല്ല്യ കപ്പങ്ങായിരിക്കുന്നു പക്ഷെ അത് ആണ് കപ്പങ്ങിറന്നു അത് പൂത്തും പിന്നെ ഇണ്ടാവൂല പൂത്തിങ്ങനെ ചാടി പോകുന്നല്ലതെ ഒരു ക പ്പങ്ങ അതില് പിടിച്ചില്ല അപ്പൊല്ലാരുംപറത് വെ ട്ടിക്കളയാൻ പറഞ്ഞു വെട്ടിക്കളയുബേ മുളച്ചു വരുമ്പോ കപ്പങ്ങ ഉണ്ടാവുന്ന് പറഞ്ഞു ന്നിട്ട് ഞാ വെട്ടിക്കളഞ്ഞു പക്ഷെ വെട്ടി നർച്ച് മുളയൊക്കെ വന്നെങ്കിലും അതില് കപ്പങ്ങ ഉണ്ടായിട്ടില്ല ഇനി
ആതാ ആംഗപ്പെല് കപ് പ്പണ്ടാവും നല്ല കപ്ലങ്ങേണ്ടാവും നല്ല നീളള്ള കപ്ലങേമ്ണ്ടാവും
ആ പക്ഷെ വെട്ടികളഞ്ഞിട്ട്ണ്ടായില്ലന്ന്
ആഹ ഇവിടെ എന്റെ വെട്ടിലും വെട്ടിക്കളഞ്ഞി ക്കൊന്നുംണ്ടായില്ല പൂവ് പൂത്തിട്ട് കാണാനേ നല്ല ചേലല്ലേ അപ്പതങ്ങനെ വെച്ചോണ്ടേയിരുന്നു ആഹ് വെച്ചോണ്ടേയിരുന്ന ഓം കൊറെ നാള് കഴിഞ്ഞന്ശേഷണ്ട് അതില് കായണ്ടായി
ആഹ ഇത് ഇത് കൊറെ നാളായ് ഇപ്പഞൻ ഒരു വർഷംങ്ങോലായി കപ്പ ങ്ങ വച്ചോണ്ട വെട്ടീപ്പേണ്ടാവ വെട്ടീപ്പനറ ചിരിങ്ങനെ മൊളപോലെ ചുറ്റ്നല്ല ശേലിന് വന്നു പക്ഷെ അതൊന്നും പൂ പിടിക്കണില്ലതില് പിന്നെണ്ട പിന്നെഅയ്ന് മുന്നേണ്ടായ കപ്പങ്യാ മ് കപ്പേലെന്നാന്ന് വെച്ചാ കപ്പേടെ പൊറത്ത് മൊത്തം തെങ്ങനെ കറ്ത്തകറ്ത്ത കുത്തുകളോലെ വരല്ലേങ്ങനെ അതമക്ക് തിന്നാ കൊള്ളില്ലെന്ന് പറയലില്ലേ..
ആഹ ഹ് പച്ചക്കറില്ലേ ആ നല്ലതാന്ന് എല്ലാരും പറഞ്ഞ കേട്ടിട്ട്ണ്ട് അങ്ങനെന്നമ്മള് കൊറെ പിന്നെന്ത് ച്ചാ ടവർ ക്ക്ള്ള സ്ഥലത്ത് ഇത് കപ്ലളങ്ങ പിടച്ച് കിട്ടാനും ഭയങ്കര പാടാ
ഉം അതെ ആഹ്
ഞങ്ങക്ക് കപ്പളങ്ങീല്ല ആഹ് ആ പിന്നെ അടുത്തൊക്കെ കപ്പളങ്ങണ്ടാവൊര് തരും നമ്മക്ക് കൊലത്താനും തോരം വെ ക്കാനക്കതരും അ പിന്നാകുമ്പളങ്ങിക്കെ നമ്മള്ങ്ങനെ പച്ചക്കറി കൊണ്ടന്നിടുമ്പോ കുമ്പളിങ്ങിയൊക്കെ കേറി വന്നാലും നമുക്ക് സ്ഥലോല്ലാത്തോണ്ട് പകുതിയാവു ത്തേക്ക് നമക്ക് നെറച്ചും കേറൂലെ അപ്പനമ്മളെ ഞാനത് പറച്ച് കളയും
ആഹ
മ് ശരി ആ വേറെ പിന്നെ ശരിയെന്നെങ്കി ആഹ ആ